കേൾക്കുന്നുണ്ടോ
ണ്ട് ങ്ങക്ക് കേക്ക് ണ്ടോ
ആ ഉണ്ട്ണ്ട് പിന്ന ട്ടപ്പഴേ എവിടെ ന്ന ഒരു അന്തം അന്തം വിട്ടുപോയി എന്താ ചെയ്ത് അല്ലല്ല അല്ല അങ്ങനെയല്ല ഈ വ വേറൊരു ഫോണ് ണ്ട്ിട്ടാ അതിനകത്ത് മോള് കളിച്ചോണ്ടിരിക്ക ക്കെയാണ് അപ്പൊ ഇതിനക തണ അതിനകത്താണോ എവിടെയ വെല്ല് പിന്നെ എററെന്നെ നമ്പര് കോപ്പി ചെയ്യാൻ പറ്റണില്ല അപ്പൊ ഞാൻ പറഞ്ഞുമ്പോഴ അതിനകത്തൊന്ന് എഴുതി വെക്ക പറേ ആ അങ്ങനെ അങ്ങനെ വല്ലാണ്ട് അതതന്നെ അങ്ങനെ ആയി പോയിട്ടോ പിന്നെ എന്തണ്ട് വിശേഷങ്ങളൊക്കെ
എവിടെ
ഹ മഴയ ആയിരുന്നുതാ ഇപ്പ ഇച്ചിരി തെളിച്ചോണ്ട് രാവിലെ തൊട്ടേ മഴയാണ് വെളുപ്പിനെ തൊട്ടേടങ്ങ ആഹ മഴന്ന് വച്ചാല് രാവിലെയൊക്കെ മഴയായിരുന്നു കുട്ട മദ്രസൽ പോകുമ്പോഴൊക്കെ മഴയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരുത്ത് പത്ത് മണിവ വരെ മഴയില്ലായിരുന്നു കേട്ടാ അത് കഴിഞ്ഞത് തഴത ഇപ്പോഴാ തോർന്നത് പിന്നോട്ട് മഴയാന്ന് പറഞ്ഞതുപലെ തന്നെ സംഭവിച്ചു ചായ കുടിച്ചിട്ടില്ല ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ചായ ആക്കലുള്ളൂ അഞ്ച് ആറ മണ കാവും ചായ ഇടണമെങ്കില് ആ സമയത്തൊക്കെ എല്ലാരും ചായ കുടിക്കാൻ അതെ സ്കൂളിൽന്ന് വരുമ്പോക്കക്ക് ചോറ് കൊടുക്കും ക്കട്ട അല്ലെങ്കിൽ കഴിക്കാൻ കൊടു ചായ അപ്പഴും കൊടുക്കലില്ല ചോറ എന്ത കൊ വെച്ച അവ സ്കൂളില് ചോറ് കൊണ്ടുപോകത്തില്ല എന്തെങ്കിലും നാസ്ത്ത ഉണ്ടല്ലോ രാവിലെ ഉ ഉണ്ടാക്കുന്നത് അത് ഒരു ദോശേ വരാ അങ്ങനെ എന്തെങ്കിലേ കൊണ്ട പോവോള്ളൂ ആ അ അത ആ അപ്പൊ പിന്നെ ഇത്തിരി ചോറ് വൈകിട്ട് വരുമ്പോ കൊടുത്ത കഴിഞ്ഞാൽ പിന്നെ ഉടനെ അവക്ക് ചായ വേണ്ട ല്ലോ അപ്പൊ പിന്നെ ഴ കുടിക്കില്ല ഞ പിന്നെ മോൻ മോന ഒരിടുത്ത് നിർത്തി പഠിപ്പിക്കുക എന്താ ദർസ് നിർത്തി പഠിപ്പിക്കുകയാണ് അ ആ അ അവനിപ്പം പന്ത്രണ്ട് വയസ് കഴിഞ്ഞ വർഷം ആയക്കതാണ് ആ മോൾക്ക് പ പത്ത് വയസ ആവുന്നു
ആ അങ്ങനെ ഒറ്റക്കെ നിക്കേക്കും ലെ പന്ത്രണ്ട് വയസ്സായ ചെറുത്തന്നെ ആണല്ലോ
ആ അ അന ആറാം ക്ലാസ്സിലാണ് ആക്കിയത് കഴിഞ്ഞ വർഷം ആറിലാണ് ആക്കിയത് അവനിപ്പ വര വ്യാഴം ച്ച വരും സെക്കൻഡ് നമ്മള് രണ്ട ശനിയാഴ്ചയാണ് അവധി പക്ഷെ ഇപ്പ പൂ തുറന്നേര് അന്ന് തന്നെ പോയതുകണ്ട് ഇപ്പൊ ഒരു മാസം അപ്പൊ അവര് രണ്ടാഴ്ച എനിക്ക് അവധി കൊടുത്തില്ല അതുകൊണ്ട് ഇപ്പൊ ഈ ഇപ്പൊ ഈ അടുത്ത രണ്ടാ ശന ആവുന്നെക്ക് മുമേ ഒന്നാം തീതിതി രണ്ടാം തീയതി ലീവ് കൊടുക്കണ വ്യാഴാഴ്ച ലീവ് പിന്നെ തിങ്കളാഴ്ച ആണം ആഹ അങ്ങനെ പിന്നെ അവടെ അവന്റെ ഉപ്പ നാട്ടി വന്നേക്കയാണ് അപ്പൊ അതിന്റെ ഒരു വിഷമുണ്ട് അവനെ കൊറെേ ദിവസം ഇപ്പം കൂടെ നിക്കാൻ പറ്റുന്നില്ല ഈ മാസം അടുത്ത ജൂലൈ ഈ ലാസ് റ്റോട കൂടി പോണം ‌ അല്ല വന്ന ആ സമയത്തൊക്കെ നോമ്പായിരുന്നുട്ടോ മെയ്
പുളില്ലിയനല്ല
ആഹ് പ്പ അതൊരു ഒരു ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു കൂടെ നിക്കാൻ പിന്നെ ഇടയ്ക്ക്‌ ഒരു വട്ടം വന്നു പോയി അങ്ങനെയൊക്കെ ആര് രുന്നു
അത് ശരി
സത്യം പറഞ്ഞ നമക്ക് നിർ ത്താൻ പറ്റില്ലല്ലോ സ്കൂളൊക്കെ അവര് പോലുണ്ട് അതുപോലെ അവര്
ഇസ്കൂൾക്കും പോകണ്ടെരിക്കും ല്ലേ
സ്കൂളില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളില് ഉണ്ട് പിന്നെ ഉള്ള ദിവസങ്ങളിലെ സമയത്താണ് അവിടെ ക്ലാസ് മൊത്തം പിന്നെ അതെല്ലാം നമ്മള് നോക്കണല്ലോ ഏഴാം ക്ലാസ് ആണ് ഒരുപാട് പഠി ക്കാന്ണ്ട് കേരളാ സിലബസ് ആണ് ആഹ് ഇംഗ്ലീഷ് മീഡിയം അല്ല കേരള സിലബസ് അത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷാണ് അത് ഇംഗ്ലീഷ് അല്ലാതെ സി ബി എസ് ഇ അല്ല അത് ചേലസം അത് ഇംഗ്ലീഷ് അത് തന്നെയാണ് പഠിക്കുന്നത് ആഹ് പിന്നെ അവിടെ ഏഹ് എങ്ങനെക്കെയ
അങ്ങനെ നല്ലത് കൊഴപ്പൊന്നില്ല രണ്ട് പെൺകുട്ടികളാണ് ഒരാള് പ്ലസ് ടു ലാണ് ഒരാള് ഏയിലാണ് നിങ്ങള ചെറിയ മോന്റെ മോന്റെ കൂടെ ള്ളതാനിവള് ആഹ് രണ്ട് പെ പെങ്കുട്ടികളാണ് ആഹ് എല്ലാ പാടാണ് എല്ലാം ബു ക്കൊക്കെ മാറിട്ടുണ്ടല്ലോ
ആഹ് ടെസ്റ്റ് മാറീണ്ട് പിന്നെ ഇവർക്ക്ന്ന് പറഞ്ഞാലും എല്ലാം കൂടി പഠിക്കാനേ മദർ അവിടത്തെ വിഷ് വിഷയങ്ങളും പിന്നെ ഈ സ്കൂളും അതുകൊണ്ട് സ്കൂളിലെ വിഷയങ്ങളിലൊക്കെ ഇച്ചിരി പെറമോട്ടാണ് നമ്മളല്ലേ ഇപ്പൊ മ്മോള് പ്ലസ് ടു ലോട്ടായല്ലേ
ആഹ് മോൾ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് വെയിറ്റ് എയ്തു നിക്കാണ് മറ്റേനാള് ക്ലാസ് തൊടങ്ങും അതെ അതെ ഡിഗ്രി അത് ഇല്യാതെ നിന്നിട്ട് കാര്യല്ലല്ലോ അന്ന് വിചാരിച്ച് ഡിഗ്രി കിഞ്ഞിട്ട് വാക്കിഞ്ഞി എന്തങ്കിലും കൊഴ്സക്ക എടുക്കട്ടേന്ന്
അവൾക്ക് ഡിഗ്രിക്ക് പോകാനാണ് ഇഷ്ടവല്ലേ അല്ലാതെ വേറെ ഒന്നും പോയി പഠിക്ക എന്താ അടിച്ചേക്കണത് ബി ബി എ യ ബി എ ബികോം
യെ ഹിസ്റ്ററിയാണ് എടുത്തിട്ടുള്ളത്
ആഹ് ഹിസ്റ്ററി അപ്പം സാമൂഹ്യ ശാസ് ത്രത്തോട് കൂടിയാണ് കൂടുതൽ ഇഷ്ടം തോന്നു ചരിത്രണ് ആന്നെല്ലേ ചരിത്രങ്ങളൊക്കെ വായ്
ആഹ് ആഹ് അങ്ങനെ ആഹ് ഒരു സ്ഥലത്ത് ബി എ മലയാളം കി ട്ടിക്കണ് ഒരാള്ണ്ട് ബി എ ഇംഗ്ലീ ഹിസ്റ്ററി കിട്ടിയെക്കണ് എന്താന്ന് ദേ എഹ് പോയ്‌ ബി എ മലയാളം കിട്ടി ട്ടിയത് കൊറച്ച് ദൂരാണ് ഫറോഖ് കോളേജ് ആണ് ഉം ഏഹ്
സൗണ്ട് സ്റ്റെക്ക് ഉണ്ടോ ഞാൻ പറയുന്നതെ